ഹലോ
ആഹ കേൾക്കണല്ലേ
ഓക്കെ കേൾക്കുന്നുണ്ടേ എന്തൊക്കെയുണ്ട് നിങ്ങള് വിശേഷം
എന്താ സുഖണ് എന്താ അവിടുത്തെ വിശേഷം
സുഖാണ് കാപ്പിയൊക്കെ കുടിച്ചോ
ആ ചായ കുടിച്ചു
കാപ്പിക്ക് എന്താ കടിണ്ടാക്കി സ്നാക്സ് എന്തെങ്കിലും ഉണ്ടാക്കിയിരുന്നോ
അല്ല സ്നാക്സ് ഇന്ന് ഉണ്ടാക്കിയിട്ടില്ല എന്നേലൊക്കെ എപ്പളേലൊക്കെ ഉണ്ടാക്കും
ഓ നിങ്ങളെന്തൊക്കെയാണ് ഉണ്ടാക്കാറുള്ളത്
സ്നാക്സോ
ഉം
സ്നാക്സ് സമോസ കട്ലറ്റും അതൊക്കെ നോം എന്തൊക്കെ ആവുമ്പോള ഉണ്ടാക്കല് സ്പെഷ്യല് നോമ്പോ അങ്ങനത്തൊക്കെണ്ടാവുമ്പോ
ആഹ അങ്ങനെയൊക്കെ ഉണ്ടാക്കാറുണ്ടല്ലേ ഉം പെരുന്നാളൊക്കെ കഴിഞ്ഞോ
ആഹ് പെരുന്നാൾ കഴിഞ്ഞില്ലേ സ്കൂളൊക്കെ തുറന്നില്ലേ
ആഹ് നിങ്ങൾക്ക് എത്ര പിള്ളേരാ
ന്ക്ക് മൂന്നാള് ഞാൻ കൊന്ന് കളിയണോ നിന്നെ അല്ലോ അഞ്ചില് മറ്റോള് അറ്റോ രണ്ടില്
ആഹ്
ഉം
ചെറിയ പിള്ളേരാ ലേ അപ്പൊ സ്കൂളൊക്കെ തുറന്നില്ലേ
ആഹ സ്കൂളൊക്കെ തൊർന്നു
ബുക്കൊക്കെ പൊതിയാലൊക്കെ കഴിഞ്ഞോ ബുക്കൊക്കെ കിട്ടിയോ പൊതിയലൊക്കെ കഴിഞ്ഞോ ആഹ ഹസ്ബന്റിന്എന്താ ജോലി
അഹ് ഗൾഫിലാ
ഓ
നിങ്ങള് പിന്നെ മഴ ഉണ്ടോ അവിടെ
ഇല്ല അവിടെപ്പ മഴൊന്നുംല്ല മഴൊക്കെ കൊ ആണ് ആദ്യത്തിലെ രണ്ടു ദിവസം കിട്ടിയത് വേനൽമഴ പിന്നെ കിട്ടിയിട്ടില്ല അവിടെ എങ്ങനെ മഴ ഉണ്ടോ?
ആഹാ ഇവിടെ മഴക്കുണ്ട് ഇന്നലെ പെയ്തിന്ന് രാത്രിക്കെ നല്ല പെയ്തണ്ട്.
ഒഹോ
ഇന്ന് ഇപ്പൊ ഇന്ന് ഇല്ല അപ്പൊ ചൂടാന്ന് ഇല്ല ഇപ്പോ
ആാ പിള്ളേരൊക്കെ സ്കൂൾ വിട്ടു വന്നോ?
ആഹാ ഇന്ന്‌ ഉച്ചക്ക് കൂടൂല്ലേ
ആഹ ആഹാ ആാ ആാാ അവിടുത്തെ വിദ്യാലയങ്ങളൊക്കെ എങ്ങനെയാണ്?
വിദ്യാലയങ്ങളൊക്കെ എന്താ പണ്ടത്തെപ്പോലെ ഒന്നുമല്ല നല്ല സൗകര്യങ്ങളൊക്കെ ഉള്ള നല്ലതിനന്നെയാണ്
സി ബി എസ് സി ആണോ അല്ല ഗവൺമെന്റിന്റെ കോളേജിലായിട്ടാണോ എങ്ങനെ പണി
ഗവൺമെന്റിന്റെ ഇംഗ്ലീഷ് മീഡിയത്തിൽ അങ്ങനെ
ഓ അങ്ങനെ
ആഹാ ആഹാ മം മ്മം
നിങ്ങളെ വീട്ടില് കൃഷിയൊക്കെ ഉണ്ടോ?
ആഹാ കൃഷി ചെറുതായിട്ടൊക്കെ അങ്ങനെ മൂച്ചയും അതൊക്കെ ഇണ്ട് ചക്ക പ്ലാവ് അതൊക്കെണ്ട്
ആഹാ
മം അവിടെ എങ്ങനെയാണ്-
ഇബാടെ ചേന ചേമ്പ് കാവത്ത് അങ്ങനത്തൊക്കെ ഓരോന്നുണ്ട് പിന്നെ ഉമ്മിം ഞാനും തന്നെ കാര്യായിട്ട് ഉണ്ടാക്കാറുള്ളത്.
ഏ അപ്പൊ അതൊന്ന ചേമ്പൊക്കെ ഉണ്ടാവോ അതൊ പന്നി അങ്ങനെ ഇതാക്കൂല
ഉം പയ്താ അങ്ങൻത്തെ പഞ് പന്നിശല്യല്ല
ഏഹ് ഞങ്ങളവ്ടെ ബടെക്കെ അങ്ങനെ ഒ ക്കെ ഒന്നും കൂഴിച്ചിടാൻ പറ്റൂല
ഓഹ പന്നികള് താക്കോ പന്നികൾ നശ് നാസാക്കോ ക്കാരല്ലേ
ആഹ് ആഹ് അല്ലോണണ്ട്
ആഹ് അങ്ങൻത്തെ പ്രശ് ശനൊന്നുല്ല വടെ ന്നെറുത്തെ കണ്ടത്തൊക്കെ ഉണ്ട്ന്ന് പറയണ കേൾക്ക ഞങ്ങൾ അതികത് വരായിട്ട് ഇറങ്ങിയിട്ടില്ല
ആഹ്
അങ്ങനെയൊക്കെ ചെടികളൊക്കെ ണ്ടോ വീട്ടില് അത് പറഞ്ഞ ശരിയാണ് അവിടുത്തത് എളാപ്പന്റെ വൈഫ് പറഞ്ഞു അവിടു ത്തെ ഇതൊക്കെ പന്നി മാന്തി ന്നൊക്കെ പറയണെ കേക്കാ
ആഹ് ഭയങ്കര സങ്കടാണ് ഞമ്മള് കൊഴിച്ചിട്ടുണ്ടാ ക്ക്യത് രാവിലെ പോയോക്കുമ്പോ ഫുള്ള്ണ്ടാവും ഉം
ചെടികളൊക്കെ ഉണ്ട് വീട്ടില്
ഇല്ല വലുതായിട്ടൊന്നും ഇല്ല ചെറുതായിട്ടൊക്കെ ങ്ങനെ കൊണ്ടായിന് പണ്ടൊക്കെ ഒക്കെ പോയില്ലേ
ചെടി ഇഷ്ടള്ള വ്യക്തിയാണോ
ആഹ് ചെടി അങ്ങൻത്തോകുഴിച്ചിടാനോക്കെ ഇഷ്ടാണ്
ഓഹ് പൂവ്ല്ല ചെടിയാണോ ഇഷ്ടം അല്ല മറ്റേതോ എല ചെടിയായിട്ടാണോ ഇഷ്ടം ആഹ്
പൂവ്ള്ളത് പിന്നെ നല്ല ഭംഗിയുള്ള ഇലകളൊക്കെ ണ്ടെങ്കിൽ അങ്ങനത്തണ്ടല്ലോ ഇപ്പൊ വാങ്ങാൻ കിട്ടണ കുറെ
ആഹ് ആഹ് ആഹ് അങ്ങനെച്ചാല്
ഉം ങ്ങളെ വീട്ടിലുണ്ടോ ചെടികളോ ഇതൊക്കെ
ഞങ്ങളെ വീട്ടിൽ കൊറച്ചൊക്കെണ്ട് കൊറച്ചൊക്കെ ചെടികളൊക്കെണ്ട് കൊഴപ്പൊന്നുല്ല ചട്ടി കൊഴിച്ചിട്ട് ചട്ടി കുഴിച്ചിട്ട് ചെടികളൊക്കെ കൊറച്ചോളം നിലത്ത് കുഴിച്ചിട്ടൊക്കെ വിടെണ്ട്
ആഹ്
ങ്ങനെ പർഞ്ഞീലെ കൊറച്ചൊക്കെങ്ങനെണ്ട് കൃഷി ചെയ്യുമ്പോ തന്നെ ചെടിക്കും കൊറച്ച് വളക്കെ ഉണ്ടാക്കിയാണ്ട് അങ്ങനെണ്ടാക്കാറുണ്ട്
ആഹ് ആഹ് കൃഷി ചെയ്ത ത് തക്കാളി അതൊക്കെ ണ്ടാവ് ലെ നമ്മുടെ വീട്ടാവശ്യത്തിനാ ആവശ്യത്തിനക്കെ ള്ള
തക്കാളികളൊന്നുല്ല പയറുണ്ട് പിന്നെ ചീര മുരിങ്ങ പിന്നെ മത്തൻ മത്തന് കുമ്പളന് അങ്ങൻത്തെക്കെ ഓരോ സാധനങ്ങളൊക്കെണ്ട്
ആഹ് അതൊക്കെ മതിയല്ലേ നമ്മളെ വിട്ക്ക ആവശ്യള്ള
ആഹ് ആഹ് അതെ കുമ്പളങ്ങന്റിലൊക്കെ ന്നുള്ള വിചരിച്ചാണ്ട് നില താളിപ്പുകളൊക്കെ തോര വെക്കാതൊക്കെ ങ്ങനെ ഇതാക്കിയതാണ് നിങ്ങൾക്ക് അവിടെ അങ്ങനെ അങ്ങനത്തൊക്കെ ഉണ്ടോ എല കറികൾ ഇഷ്ടണ്ടോ
ഏലക്കറികൾ ഇഷ്ടക്കന്നെണ് ണ്ടാക്ണതൊക്കെ
അഹ്
അക്ഷേ ഒപ്പ ഇപ്പ അങ്ങനെല്ല മുരിങ്ങക്കെണ്ട്
അഹ്
ആഹ് ചീര കണ്ടേനി അഒക്കെ പോയി ഉം ആഹ് ച്ചീരക ഇഷ്ടാണ് നമ്മള് ക്കെ നല്ലതല്ലേ കഴിക്കണേ
ആഹ്
നമ്മള ആരോഗ്യത്തിന് ഇപ്പൊ ആരും അങ്ങനത്തൊന്നും കഴിക്കലില്ല പിന്നെ വാങ്ങി കൊണ്ടരൻക്കെ ചീരൊക്കെ വാങ്ങിക്കൊണ്ടിര അതിലൊക്കെ കുറേ വെഷോക്കെ അടച്ച് നമ്മള് വീട്ടിലാകുമ്പോക്കെ ഫ്രഷ് ആയി കണ്ടല്ലേ
ആഹ അങ്ങനത്തൊക്കെയാണ് പിന്നെ വീട്ടിലെങ്ങനെയാണ് ആരൊക്കെയാ ഉള്ളത്
ആഹ് വീട്ടില് എല്ലാരുണ്ട് പിന്നെ
പിന്നെന്താ ഇങ്ങള് എന്താ ട്രിപ്പായിട്ട് പോവാറുണ്ടോ എവിടുക്കെങ്കിലും
ആഹ് യാത്രക്കെ പോണ്ട് യാത്രക്കെ ചെയ്യണ ഇഷ്ടാണ് സ്കൂളന്നൊക്ക ഒക്കെ കൊറെ പോയിനു കല്യാണംകഴിഞ്ഞിട്ടും പോകലുണ്ട് ടൈമിട്ടുമ്പളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമല്ലേ യാത്രകളൊക്കെ
ഓ യാത്രകളൊക്കെ ഇഷ്ടാണ്
ഇന്റർനാഷണൽ ട്രിപ്പൊക്കെ നടത്തിണോ
ഇല്ല കൊറച്ചൊക്കെ പോകാറുള്ളു വല്ലാതെങ്ങട്ട് പോകാറൊന്നുല്ല
ആഹ
എപ്പളെലെങ്കിലൊക്കെ ബീച്ചിക്കോ അങ്ങനെയൊക്കെ പോകും രസായിട്ട് ഫാമിലിയായിട്ട് പോകാറുണ്ട്
ആഹ
പിന്നെ നിങ്ങളെങ്ങനെയാ പോവാറ് ആഴ്ചയിൽ പോകോ മാസ
ആഹാ ഇല്ലേ നമ്മളിവിട അങ്ങനെയൊന്നുല്ല ഹസ്ബന്റൊക്കെ വരുമ്പോ അങ്ങനെ പോവുള്ളൂ
ആ അങ്ങനെയൊക്കെ ഉള്ളൂല്ലെ പലപ്പോയുംല്ലേ
ആ വല്ലപ്പോയും പിന്നെ അങ് അവിടെയ്നിം റയാ ഹലോ
എങ്ങനെ റേഞ്ച് കുറവാണ് ട്ടോ
ആ റൈഞ്ച് കുറവുണ്ട്
ഉം ഇപ്പംകൊഴപ്പല്ല പറഞ്ഞോളീം
അങ്ങോട്ട് പോയിനോ ഹസ്ബന്റിന്റെ അടുത്ക്കേ
ആഹ പോയിരുന്നോ ഉം എവടെ ഹസ്ബന്റ് ജോലി ചെയ്യണ്
സൗദിലാ
ഓ ഇങ്ങള് എടക്ക് പോവാറുണ്ടോ എങ്ങനെയാണ്
ഇല്ല എടക്ക്പോവാറില്ല ഫസ്റ്റ് ടൈം അങ്ങനെ പോയി കൊറച്ച് കൊറച്ച് നിന്നിണ് ഒരു വർഷത്തോളം നിന്നു
ഓ പിള്ളേരിം കൊണ്ടാണോ പോയിരുന്നത്
ആഹാ ആഹാ പിള്ളേരും കൊണ്ട്
ഉം അപ്പൊ ആഹ അപ്പൊ എന്താക്കാട്ടി സ്‌ക സ്കോളൊക്കെ എന്താ കാട്ടി അപ്പൊ
സ്ക്കൂൾ ഓൺലൈനാക്കണ്ടേ പഠിച്ചു
അങ്ങനെ പഠിപ്പിച്ചു കൊടുത്ത്ല്ലേ അവിടെ എടു തന്നെ സ്കൂളുകളൊക്കെ ഉണ്ടോ
ആ ഇണ്ടേ
ഉം
ഉം
വീട്ടില് എന്തൊക്കെയന്ന് ചോറ് ഫുഡ് എന്ത ഊണ് എന്തൊക്കെയായിരുന്നു ഫുഡ്
അത് ബീഫുണ്ട് പിന്ന സാധാ ചോറ് ബീഫ് പിന്നെ എല്ലായിടത്തും ഉണ്ടാവൂലേ ബീഫ്
ളായോണ്ട് ബീഫ്ണ്ട്ല്ലെ
ആഹ് ആഹ്
ഉം ബീഫെന്താ ങ്ങെള് ചെയ്യാറധികും
ഏഹ് ബീഫ് വെര്ട്ടി വെക്കും മ്മൾ മോര് കാച്ചിക്കാണ്ട് അങ്ങനെ
ആഹ്
വെര്ട്ടി വെക്കും അല്ലെങ്കീ
ഉം ബീഫ് ഇഷ്ടമുള്ള വ്യക്തിയാണോ
ക്ക് പറ്റൂല ഇൻക്ക് പിന്നെ ആ ചെർ പ്പത്തിലേ കൂട്ടൽ നിർത്തീക്ക്ണ് ആഹ് പിള്ളേര് കൂട്ടും
ആഹ് അങ്ങനെയാണല്ലേ ആഹ് ഹസ്ബന്റിനോ
ഏഹ് ഹസ്ബന്റിന് ഇഷ്ടാ
ഉം ചില്ലിണ്ടാക്കാറുണ്ടോ
ഏഹ്
ച് ബീഫിനോണ്ട് ചില്ല്യൊക്കെ ണ്ടാക്കാറുണ്ടോ
ചില്ലിണ്ടാക്കീട്ട് അമ്മള് എന്തേലും ഫംഗഷനൊക്കെ ണ്ടാവുമ്പം ണ്ടാക്കും
ആഹ്
അല്ലാതെ വീട്ട്ത്താവശ്യത്തിനൊന്നും ണ്ടാക്കീട്ടില്ല ഉം ഉം ഞങ്ങള് കൂട്ടു കുടുംബാണേ അപ്പൊ പിന്നെ എല്ലാരും കൊറേ ആൾക്കാര്ണ്ട്
ആഹ് അങ്ങനെയാണല്ലല്ലേ അപ്പം വീട് മാറീട്ടൊന്നുല്ലേ
ഇല്ല ഇല്ല വീട് പണി നടന്നോണ്ട്ക്ക്ണ്ട് അതെ അതെ രണ്ട് മാസ്ത്തിന്റെ ഉള്ളില് മാറണം വിചാരിക്ക്ണ്ട് എന്താ അറീലാ
വീടിന്റെ അട്ത്തെന്ന്യാണോ വീട് ഇട്ക്ക്ന്നത്
അല്ലല്ല കൊർച്ച് വ്ട്ടാ
ആഹ് ഉമ്മിം ഉപ്പ്യൊക്കെണ്ടോ വീട്ടില് ഉമ്മിം ഉപ്പ്യൊക്കെണ്ടോ
ആഹ് ആഹ് ആഹ് ണ്ട് ണ്ട്
ആഹ് ആഹ്
പിന്നെ വ്ടെ നല്ല മയ വര്ന്ണ്ട് അവ്ടെ
ഇവടെ കാലാവസ്ഥ മഴ ക്കോറ്ണ്ട് മയക്കോള്ണ്ട് അല്ലാതെ വര്ണൊന്നുല്ല കാറായിട്ട് ഇങ്ങെനെ നിക്കുന്നുണ്ട് ഇന്ന് നല്ല വെയിലെഞ്ഞേനി ഉം കാറ്റ ഇടിമാെഴക്കങ്ങെനെണ്ട് ഒവ്ടോ മയ പെയ്ത ഇടിമുഴക്കണ്ട്
അത് രാത്രി ണ്ടാവും
ഉം പ്പൊ രാത്രി ണ്ടായാ മത്യേനി ഭയെങ്കെര ചൂടാണ്
ആഹ് വ്ടേണ്
ഉം ഉം ആഹ് ചൂടെന്നേണ് ഇവടെ വല്ലാതെ മയ കിട്ടീട്ടില്ലാ
ആഹ്
പിന്നെന്താങ്ങളെ വർത്താനങ്ങളൊക്കെ
എന്താ സുഖായിട്ട് പോ രാത്രിക്കെന്താ ഫുഡ്ഡെന്താ
രാത്രിയേക്ക് ബീഫ്ണ്ട് ഇഞ് നൂലപ്പണ്ട് പത്തി രിണ്ട് പ്പ അക്കെണ്ട് പത്തിരിം ബീഫ് കറിയും കയ്ക്കാ വിചാര്ച്ച് ന്ക്കാണ്
ആഹ് ആഹ്
ന്നാ ശെരിയാവേ
ആഹ് ആഹ് ന്നായ്ക്കോട്ടെ ന്നാ ഓക്കെ